ഹലോ ഹലോ ആര്
ആ കേൽക്ക്ണ്ട് എൻതൊക്കെയിണ്ട് വിശേഷം.
എന്താ അവിട്ത്തെ വിശേഷം.
ബടെക് സുഖായിട്ട് പോണ് മക്കളൊക്കെ സ്കൂള്ട്ട് വന്നോ?
ഇല്ലേ വെരാൻ നേരാവുണുള്ളൂ
എത്ര മണിക്കാത്തല്
അരക്കാവും പ്പം സ്കൂള്ന്ന് ബസ് പോ കാണ് തുള്ള മെസ്സേജ് വന്നിന്നു. അപ്പോ ഇങ്ങനെ കുട്ടീനെ കൊണ്ടരാനും വാൻ ണ്ടീങ്ങനെ നടന്ന് പോയി രീണു.
ആഹ് ആഹ് കുട്ടിനെ കൊണ്ടുവരാൻ പോകണോ അതോ വണ്ടി -
ആ വ്വ വെന്താ വാൻലെന്നെയാണ് വരുന്നത് പക്ഷെ ഞങ്ങള് കൊറച്ച് അപ്പറത്ത് ഓ റോഡ്ണ്ട് ഒരു മെയിൻ റോഡ് മെയിൻ റോഡ്മ്മക് കൂടെ വരുകുള്ളൂ നമ്മളെ വീടിന്റെ മുന്നിലുള്ള റോടിക്കൂടെ വരൂല ചെറിയ പോക്കറ്റ് റോഡാണ്. നമ്മൾത് അപ്പം കൊറച്ച് വല്ലിയ ബസ്. സ് മാരിയാണ് വാന് അപ്പം ഓൽക്ക് തിരിച് ച്ചാനൊക്കെ ഗതികേടായതോണ്ട്. മെയിൻ റോട്ട്മ്മ കൂടെയാ വരാ അപ്പം മെയിൻ റോട്ടിക്കൊന്ന്. എറങ്ങി നിന്ന് കൊടുക്കണം.
ഞാൻ എൻ്റെ മോളും സ്കൂളിൽ പോയതാണ്. ഓള് വണ്ടി അടിയിലെ എത്തുള്ളു അപ്പം ഞാന് കദിക്കെ ചെ ചെറിയ കുട്ടിയാന്നൊക്കെ ഞാൻ അടിക്ക് എറങ്ങലായിരുന്നു. ഒറ്റയ്ക്ക ചെറിയ കുട്ടിയാവുമ്പം ഒറ്റയ്ക്ക് വിടാനായിട്ടില്ലല്ലോ? ഇപ്പം നാലിലായോണ്ട് ഇപ്പം സ്വന്തായിട്ട് പോരും.
ക്കില് എത്തിട്ടൊള്ളു ചെലപ്പം ഞാന് ഫാൺല് പൈസയൊന്നും ഇല്ലെങ്കി അറിഞ്ഞിട്ടില്ലെങ്കി ഓൾ അന്നെ നടന്ന് വരും. എന്നിട്ട് ഭയങ്കര പരാതിയക്കാരോക്ക്.
അ അത് എന്റെ മോൾക്കുണ്ട്. ഭയങ്കര എന്തോ ഒരിതാണ്.
ആഹ് പ
ആശങ്കയാ വന്നീല്ലല്ലോ ആഹ് എനിയില്ലല്ലോ എന്നീനില്ലോ നില്ലത്. തീരൂല എന്താ പറയൂലെ
ആഹ് പരാതിക്ക് പിന്നെ എല്ലാരും. താഗോളം എല്ലത്തിനും പരാതിയ
ഉ ചായക്ക് ചായ കുടിച്ചോ അതോ ചോറിന്നോ സ്കൂൾ വിട്ട് വന്നാല്.
ഓളോ ഓക്ക് ചായോം കടിയും. ചോറിനോട് വലിയ താല്പര്യല്ല. എന്തേലും ഉണ്ടാക്കി സ്പെഷ്യലാക്കി ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം.
സ്പെഷ്യൽ ഇണ്ടോ? ഹലോ? ഹലോ? ഹലോ?